ആ കേക്കണില്ലേ ഇപ്പൊ ശരിയായില്ലേ ആ പിന്നെ എന്തൊക്കെയുണ്ട് ഇത്തു പഠിച്ചാൻ കൊഴപ്പില്ല എന്നാലും മടിയാ ഭയങ്കരപാട് പഠിപ്പിക്കാണ്ടുള്ള ഇല്ല ഇപ്പൊ ഇനി
ആഹ്
അതിന് പത്താം ക്ലാസ് ആണല്ലോ ഒരു ബോധം വരുന്നേ അപ്പോഴാണ് അവര് പഠിച്ചുള്ളൂ നമ്മള് പറഞ്ഞിട്ടൊന്നും കാര്യല്ല നമ്മൾ ഇങ്ങനെ കൂടന്നല്ലാതെ
ആ ഓല് സ്വന്തായിട്ട് പഠിച്ചാൻ നോക്കാ
ആഹ്
മറ്റേ ആർക്കും വേണ്ടീക്കാണ് പഠിച്ചണ്
അതെന്നേ ഓല്ക്ക് സ്വന്തായിട്ട് ഒരു തീരുമാനം വേണ്ടേ
ആഹ് പിന്നെ കളി കാണൽ ഇണ്ടോ ഓന്
കളിയോ കളി കാണലില്ല ഓൻ ഫീ ഫയറ് കളിച്ചും മെയിനിള്ളേ
ആ നിങ്ങളെ ഫോണിലായിക്കും ലെ
ആ അപ്പൊ ചെക്കന്മാരൊക്കെ നോക്കും എത്രവയസുള്ളത് ഒക്കെ സ്ക്വയറൊന്നല്ല എത്രത ഇള്ളത്‌ റിസാനെ പിന്നെ
ഉം ഓൽക്ക് സ്കൂളില്ലാത്തോണ്ട് എല്ലാരും ഉണ്ടാവല്ലോ അവിടെ റിജ എത്രേലപ്പോ
ആര്
റിജു
റിസു തെര മൂന്നിലാണ് സ്കൂളിൽ മൂന്നിലാണ് മദ്രസില് രണ്ടിലും അല്ല മദ്രസില് മൂന്നിലും സ്കൂളില് രണ്ടിലും ഓലെ പള്ളിക്കു പറഞ്ഞയക്കണ ഒരുക്കത്തിലാണ് അതിന്റെ അടി പള്ളിയിൽ പോ പോകാൻ മ ടി മാറ്റിയൊക്കെ കൊടുത്ത്
ആഹ് ആരെ പോണേ ഒറ്റക്കോ
അല്ല അവിടെ കുഞ്ഞിപ്പൊക്കെ ഉണ്ട് ഇവിടെ എളച്ഛനെ ഓ ഓല അപ്പപ്പാണ്ട് അപ്പൊ ഓലപ്പം തറപ്പള്ളിക്കൊഴച്ചക്കായ അപ്പൊ ഒക്കെ മാറ്റി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിട്ന്ന് അങ്ങോട്ട് പോയതാ അയിന്റെ അടിയിൽ അവിടെ പോയി വള്ളത്ത് കഴിച്ച് അപ്പൊങ്ങട് ആ അവിടെ ബൈപ്പിലൂടി കളിച്ചേക്കും അപ്പൊ കുഞ്ഞിപ്പോടന്നണ്ടാട്ടിട്ട് നനഞ് ഇട്ടണ് വരണ്ട അറിഞ്ഞാട്ടി
ഏ ഇഞ്ഞത് മാറ്റി എടക്കാണ്ടാവില്ലേ
ആ അ വാറ്റി പോരാണ് അപ്പൊ മഴ ഒണങ്ങി കിട്ടണ്ടേ ഞാൻ അതെന്നെ പ്പോന് അവിടുന്ന് ഇവിടുന്ന് തപ്പി എടുത്ത കൊടുത്തതാണ്
ഏ
ന്നിട്ടും പിന്നെ അത് നാസാക്കിയ എത്ത കാട്ട്ണത്
ഉം മയണ്ടൊ അവുടെപ്പോ
മഴ ഇപ്പല്ലല്ല മൂടലടി
ആ ഇവിടെ വെയില
ഏ
ഇന്നലെ പെയിതീനൊ
ഇന്നലേ ഇന്നലോക്കെ മയിണ്ട് മയുണ്ട് വെയിലുണ്ട് ഒന്ന് വെയ്ലറച്ചും ഒന്ന് മഴഞ്ചും ഒന്ന് പള്ളിന്റെ തക്കത്തി ഉള്ളതോണ്ട് അയ്ക്കാരം ഇന്നലെ വെയില്
ആ നേരത്തെ കൊറചേരം മുമ്പ് ഇവിടെ പാറ്റി പോയി
ഏ മാറ്റിയോ അയ്ന്റെ എടൽ വെയിലൊക്കെ പോയിണ് ഇപ്പല്ല മൂടലാണ് ഏ ത്ത പിന്നെ സ്കൂൾത്തെക്കെ പാട്
സ്കൂൾത്തെ കൊഴപ്പൊന്നൂല്ല അങ്ങനെ പോണുണ്ട് പ്ലസ് ടു അല്ലേ
ഇഞ്ഞി ഇപ്പച്ചി ഇഞ്ഞി എപ്പളാ വരാ
ഇപ്പച്ചി ഇഞ്ഞി നോമ്പറക്കുന്നേന് മുമ്പ് വരും
ഏ
വൈകുന്നേരം ഒരു അഞ്ചെണെക്കെ ആകവുമ്പോത്തിന് വരോയ്ക്കാ
ഏ എപ്പളേ പോയി രാവിലെ പോയതാ അതോ ഇന്നലെ
രാവിലെ പോയതാണേ ഒരു എട്ട മണി ഒമ്പ മണിയൊക്കെ ആവുമ്പോ പോകും
ഏ പോലച്ചക്ക ഇച്ചാട്ട് ഉറങ്ങില്ലെനോ ഏ
പിന്നെ
പിന്നെആരേലും വിളിച്ചീനോ
ആഹ് വിളിചൊന്നുല്ല ഏ ഓലൊന്നും വിളിച്ചില്ല
ഏ
ജെബി മെസ്സേജ് അയക്കലുണ്ടായിനി അതൊക്കെ ഇപ്പ അയക്കലുണ്ട്ക്കറില്ല ഞാൻ നോക്കില്ല
ഏ മോളോ മോളു വിളിച്ചീനോ
ഏ മോള് മെസ്സേജ് അയക്കും വിളിച്ചലൊന്നുല്ല
ഏ
പിന്നെ എല്ലാരും ഇങ്ങനെ മെസ്സേജ് അയക്കും വിളിച്ചലൊന്നും ഇല്ല കുട്ടിമോളങ്ങനെ വിളി
ആ കൊ ഏ പുൽപ്പറ്റത്തെ
എപ്പളേലൊക്കെങ്ങ വിളിച്ചും
ഓ ഓൾന്ന ഇല്ലേ ഇങ്ങടെ എപ്പോഴെങ്കിലൊക്കെ വിളിച്ചോള്ളൂ എന്നും ഒന്നുമില്ല എപ്പളേങ്കിലും ഒന്ന് വിളിച്ചും
വിളിച്ചും ഏ രാ
ഇമ്മൂൾച്ചലുണ്ടോ ഇമ്മു ഇമ്മു വിളിച്ചലന്നെയിക്കാരം എപ്പളെ ങ്കിലും ലെ
ഇമ്മോ
ആ
ഏ ഇമ്മു വിളിച്ചലില്ല
ഉം ലുലുന്റെ എത്തെ അറിയില്ലല്ലേ
ഉം മെസ്സേജ് അയച്ചാലുംല്ല എല്ലാം നോക്കൂലല്ലോ
ഉം ഓക്ക് ഇനിയിപ്പോ പഠിച്ചാല്ലോണ്ടേ ഓൾ ഫോണ്മ്മലൊന്നും വല്ല കളിച്ച ചെയല്ലാ മോ മുങ്ങനെ പറനേക്ക അടെ കോഴൊക്കെ എപ്പറ്റി വാങ്ങൊണ്ടന്നോ
എല്ല ഇറച്ചിണ്ടായിനോടൊപ്പം എന്ന് വെച്ച് ബിരിയാണി ഒക്കെ അണണ്ടേ
ഏ ബീഫ് ബിരിയാണിയ ഇന്ന്
ആ
ഉം ഞങ്ങക്ക് ഇന്ന് ഇവിടെ ചിക്കനാ
ഏഹ്
ചിക്കൻ കറി ഉണ്ടാക്കച്ച ഇ പത്തിരി ആഹ് പത്തിരി ആ പത്തിരിണ്ടാക്കണം ഡിസിൽ ഇന്ന് വന്ന് ഇഡലി വാണം എന്നൊക്കെ പറയണേ ഇന്ന് ഇഡിലിയാ ഞാൻ പറഞ്ഞ് ഇഡിലിക്ക് ഇനി ഇന്നലെ വള്ളത്തിലിഡാ ഇന്ന് അ അരച്ച് വെക്കണ്ടീർന്ന് റ രാവില ന്നാലെ വേ ഇഡ്ഡലി ഈ നേരത്തിന് ഇണ്ടാക്കാൻ കഴിയുള്ളല്ലോ ആ ആ ഓ അപ്പ ഇഡലി ആണോ എന്റെ അടി അന്ന് മുട്ടിയും ബ്രഡും തിന്നോ
ഏ
ഇന്നലെ ഞങ്ങള് ബ്രെഡൊക്കെ പൊരിച്ച്
പിന്നെ ആ പിന്നെ പത്തിരി ഉണ്ടാക്കിണ്ടാവല്ലേ
അല്ല വത്തിരില്ല ദോശയും കോഴി കറിയോം പിന്നെ മസാല ദോശ ഇണ്ട ഉണ്ടായിനി കുറച്ച് അരവ് ഫീ ജ വച്ചതേ അതൊടുത്ത് ഉണ്ടാക്കി അപ്പൊ പിന്നെ കൊഴപ്പമില്ലല്ലോ
ആ
ഉം
ഞങ്ങള് പൊറാട്ടി വാങ്ങി ത്തിരി ഉണ്ടായിന്ന് പിന്നെ ജ്യൂസും പൊരി ഒന്നുല്ല
ആ പൊരി ഞങ്ങൾ തന്നെ ബ്രെഡ് കൊണ്ടന്നാണ്ട് പൊരിച്ച് പറഞ്ഞില്ലേ ഓന്നെന്നെ ഓക്കത്തെങ്കിലും ഒക്കെ വല് നോമ്പ് നോറ്റാ പിന്നെ
ആ ആ ഓക്ക് വേണ്ടി വരും കുട്ടിയാക്കെ ഇവിടെ എങ്ങനെ ശീതൂനും വേണ്ടി വരു ഓന് നോമ്പ് നോറ്റ ഓൻ പുര
ആവേശത്തിൽ നിങ്ങൾ പറയും അതുമാണ് ഇത് വേണോ ദേ നോമ്പാക്കൊത്തും മണ്ടി വരൂല്ല
ഞാൻ നോമ്പറ്ന്ന് കൊറ്ചെരം കഴിഞ്ഞാ പിന്നെ പാത്രത്ത്തെ ണ്ടാവുല്ല ക്കെ ർന്നു
ആ അതന്നെ ഇങ്ങേക്ക് അവ്ടെ ചക്കക്കില്ലേ അഹ് കഴിഞ്ഞോ
ചക്ക ഉണ്ടേനു ഇപ്പം എന്താറില്ല ഇപ്പം ഇുന്നും കൊഴിഞ്ഞാടില്ല മോളില്ള്ളതൊക്കെ കൊയ്ഞ്ഞാടല് ഇടാൻ കയ്യുല അപ്പം നല്ലത്ണ്ടെങ്കി മുറ്ച്ചന്നോ
നമ്മൾതന്നെല്ലേ
ആ ആണാണ്
ഹേ അത് മ്മ് ആ തോട്ടണ്ട്ത്ട്ട് വലിച്ച്
ഐന് എത്തൂല ഒന്ന് മോൾ നല്ല ഉയർത്തിലാണ് അപ്പം മോളിലൊക്കെ ചക്ക ണ്ടാവാ അടിയില് ള്ളോ ക്കെ ഞങ്ങള് ഇത് ഇടും മറ്റോക്കെ ങ്ങനെ കൊയ്ഞ്ഞാടലാ അപ്പ അയ്ല് നല്ലത്ണ്ടെങ്കി മുറ്ച്ച് നിന്നു
ഏ ഏ പച്ചന്ത ഏ പച്ചന്തേങ്കി കൂട്ടാൻ വെക്കണം മ്മച്ചി ഇന്നോട് പോര്ച്ചാ പറിം
ഏ ഇബെടെ ഇബെടെ ചക്കല്ലോ ഇബെടെ അട്ത്ത വീട്ട്ന്ന് ഓല്ണ്ട് തറ്ലാ ഇപ്പ നാള് ഇതേമാതിരി തന്നീനി കണ്ണപ്പം ഓല്ത് തരാതാന്ന പുളിയെച് ഇങ്ങേട്ട് ഇബല്ക്ക് അഹ് കിട്ടിയേ പറ്റൂ ഇണ്ടാ അല്ലാത്താ കാട്ട്ണെ ഉ ഓല്ക്ക് ചക്കപ്പോരിയാണം പിന്നെ പ്പ ഇണ്ടാക്കി തിന്നാനാ ഷ്ടം ഹേ പൈഞ്ചക്കെല്ലല്ലോ വെറ്ക്കന്നല്ലേ ആ ഇബെല് പ്പോ തീരാനായി അടിഴിടട്ടിനി അടിയിലാല്ലേ ഇങേട്ടെന്നേ അത് ആണേന്റെ മുന്നേ പൊ കി കെറാണേ പൊട്ടി കെറുമ്പോ ത്തി കീറിയെ താത്താക്ക് കാണിച്ചോട്ത്തു ഇബടെ മുറ്റത്ത്ന്നെന്നേ കാണ്നാ ണെ ആ അപ്പ അന്ക്ക് വാണോച്ന്നോട് ആ റ് ഞ്ഞു ആ നോബർന്ന് ട്ടോക്കെ തിന്നാ ഇതാക്ക അപ്പ ഞാൻ പച്ചണ്ടോയ്ച്ചപ്പോ പച്ച അഹ് പച്ചന്നെയാണ് ന്നാ പറഞ്ഞെ അതിന്റെ വേക്ക്ല് ന്നെ വേറെ ഒന്നുടി എ നോക്കിയപ്പോഴാണ് അപ്പോറ്ത് കണ്ടത്റ്ഞ് അഹ് എല്ലാറേ വല്പ്പ്പണ്ട് ചക്ക നിയിപ്പോ ഇതൊക്കെ നോബ് കൈറീട്ട് നോക്കാറി ണ്ട് ഒന്നും ആരും തിന്നൂല്ലോ അപ്പ ചക്ക ന്ന് ദക അങ്ങത്ത ആ ഇഞ് ചോറ് എങ്ങേനെലും തിന്നല്ലാതെ ചക്കന്നുല്ലല്ലേൊ നോമ്പറ്നാണ്ട് ബറ് വയ്റ്റില് അടക്കപ്പഴക്കല്ലേനോ ഒക്കെ കഴിഞ്ഞോ ഇപ്പൊ വെട്ടിട്ടോ
അടക്കപ്പായം ബേക്ക്ത്തത് വെട്ടിട്ട്ണ് അൈമപ്പ ഇണ്ടാകെലില്ല
ആ കെന്റീന്റെട്ത്തില്ലേനോ ഒന്ന്
ആ എന്നെ വെട്ടിട്ട്ണ് പിന്നെ അങ്ങ അല്ല അഹ് റൊട്ട്മ്മക്ക് തൂങ്ങിയത് വെട്ടീനി പിന്നെ അയിന് ണ്ടായിട്ടില്ല പിന്നെ മുന്നിത്തേമല് ഇണ്ടാവും
ആ ഉണ്ട വരെ
ആ വൽത് നല്ലൽപ്പണ്ടാവും
ഇബടെ ഇന്റെട്ത്ത്ണ്ട് തെമതിര്തെ അവിടെ ചെറുതാ
താമനെ പോവ്ക്കും
ആഹ് അതാണ് അവിടെ തറവാട്ടുണ്ട് ചെറിയ ഉപ്പ നറച്ച് കുറണ ഇണ്ടായിന്ന്‌ അതി എന്നിട്ട് കാണന്റെ മുന്നേ പോക്കപ്പ മധുരം കുറവാ വാടി പോക്കണതി
മ് അത് വാടി പൊക്കല്ലാ അല്ലാത തന്നെ പൊക്കാണ്
ഏയ് ഇണ്ടാവോ ചെലതല്ലേ മധുരം ഇണ്ടാവു പുളിയൊ പോലെ രസവാ ആ പുളിയിലാണ് രസം
ആ ആ ഞങ്ങള് ശനിച്ചും തന്നെ പറച്ചാണോ
ഹാ അത് നോക്കി എടുക്കുകല്ലേ ഒരേ ആയിനോ ആയിനോ ന്ന്‌
ആഹ് ഹ് ഹെ എപ്പോഴും ഒരുവെട്ടൊമൊക്ക നോക്കുവേ ഏതേലുണ്ടോ പൂത്ത
എന്നായിക്കോട്ടെ എന്നാല് ങ്കി വിളിച്ചു നോക്കൂ എന്ന ശെരി
ആഹ